ഹലോ കേക്കാമോ ഹലോ കേക്കാമോ അഹ് ആഹ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല ഞാനിപ്പോ പിന്നെ എനിക്ക് കുറച്ച് പച്ചക്കറി ഉണ്ടായിര്ന്നോ ഏഹ് ബീടിന്റെ മോൾള് വാർപ്പിന്റെ മോൾള് അപ്പൊ അത് നനക്കാൻ വേണ്ടിട്ട് കേറിയതാണ്
ആഹ് എന്തൊക്കെ പച്ചക്കറികളൊണ്ട്
പെന്താ എനിക്കിപ്പോ വൈതനണ്ട് വെണ്ടണ്ട് മുളക്ണ്ട് പിന്നെന്താ പയറ് പയർന്ന് പറഞ്ഞാ സാമ്പാറിന് ഇടുന്ന പയറല്ലേ
ആഹ് ആഹ്
അത്ണ്ട് പിന്നെ പടവലം പടവലക്കെന്റെ ഏകദേശം പോവേചെതതാ ആ പോയത് ഇപ്പൊ ഈ മഴ പെയ്തപ്പോ തിരിച്ങ്‌നകാ ഇപ്പൊ അന് ആകെ ഞാനിപ്പോ രണ്ട് മൂന്ന് മാസം കഷ്ടപ്പെട്ട വെള്ളഴിച്ച് ണ്ടാക്കിയിട്ട് ആകെ രണ്ട് കായ പിടിച്ചിണ്ട് പ്പം മഴ പെയ്തപ്പോം ഊന്നാല് കാ പ്പിടിക്ണ്ട് അത് നശിച്ചു പോയതേനി പിന്നെ തിരിച്ചു അങ്ങോട്ടെന്നേ വരാട്ടോ അതേപോലെ ഓം മറ്റേ തക്കാളി തക്കാളി ഏകദേശം കഴിഞ്ഞുന്ന് വിചാരിച്ച് ഞാാനതെല്ലാം പറിച്ച് കളയാം നോക്കുമ്പയന്നെ അപ്പൊ നോക്കുമ്പോ മഴ പെയ്ത് കഴിഞ്ഞപ്പം ഒരുപാട് കാ പിടിച്ചിട്ടുണ്ട്
ആഹ് പിന്നെ രാത്രിത്തേക്ക് എന്തോ ഫുഡ് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചോ
ഓ ഉച്ചയ്ക്ക് ഞാനൊന്ന് പൊറത്ത് പോയേണ്ടായിരുന്നു. ഇൻക്ക്ന്ന് പൊറത്തേക്ക് പോആണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നേനേഷം ആണ് ഫുഡ് കഴിച്ചു. ഫുഡ്ന്ന് പറഞ്ഞാ ചോറല്ല കഴി ച്ചത് പിന്നെ പുട്ടുണ്ടാര്ന്നു. പുട്ടും മീൻകറിം ചോറിനോടക്ക് വല്യ. താല്പര്യം തോന്നിയില്ല അപ്പൊ കുത്തം മീൻകറിം കഴിച്ചു
ആഹ്. എന്തോന്ന് മീനാര്ന്നു. ഇന്ന്പ്പം എന്ത് മീനായിര്ന്നു
ഇന്ന് എന്താന്ന് പറഞ്ഞ എന്തോ ഒരു കഷ്ണമീനാണ് എന്താന്നൊന്നും എനിക്ക് ഓർമല്ല. കിട്ടുമ്പോ അങ്ങനെ നല്ലാതെ ആഹ് പേരൊന്നും അറീല്ല
ആഹ്. പിന്നെ രാത്രിത്തേക്ക് പിന്നെ രാത്രി ഇപ്പ ഇല്ല ഇല്ല ഇവിടെ രാത്രി ആ ആവുന്നേ ഒള്ളു ഫുഡ
എനിക്ക് പിന്നെ ആഹ് രാവിലെ അല്ല ഞാൻ ഉച്ചക്കേക്ക് വെച്ചതെല്ലാം ഇവടെ ത്തന്നെ ഇണ്ട്. ഒക്കെ ആരും കഴിച്ചിട്ടില്ലന്ന് ഇവിടന്ന് ഞാനും കഴിച്ചിട്ടില്ല പിന്നെ പിള്ളേര് വന്നപ്പോ ജസ്റ്റ് സ്കൂൾ വിട്ട് വന്നപ്പോ കൊറ്ച്ച് കഴിചൊന്നല്ലാണ്ട് പിന്നെ ജസ്റ്റ് തോരനും കൂടെ ച്ചാ മതി. ഇന്താ ഇന്റെ പരിപാടി കഴിഞ്ഞു
ആഹ് പിന്നെ പിള്ളാരൊക്കെ വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് പിള്ളേര്ണ്ട്. പിന്നെ ഹസ്ബന്റു ഞാനും പിള്ളേര് ഞങ്ങള് മാത്രന്നെ ഉള്ളു
ആഹ് ഹസ്ബൻഡ് എന്തെയ്യുണു
ബെ ഡ്രവറ്
ആഹ് എന്ത് ഇണ്ട് അറ്ഞ്ഞു. എന്ത്ൻ്റെ
ടിപ്പറെ
ആഹ് പിന്നെ മക്കളൊക്കെ എന്തെയ്യണ്?
മക്കള് രണ്ടു പേരും ചെറുതാണ് രണ്ടാളും പഠിക്കാണ്.
ആഹ്.
രണ്ടാളും ഇപ്പോ തറവാട്ട് എൻ്റെ അനിയൻ്റെ വൈഫ് നെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് പ്രസവിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് സ്കൂള് വിട്ട് വന്ന് കഴിഞ്ഞാ പിന്നെ അവിടെ ഇണ്ടാവ വേഗം അങ്ങോട്ടേക്ക് പോവും. എന്നിട്ട് രാത്രിയൊക്കെ ആവുമ്പോ പിന്നെ ഓളുടെ ഉപ്പ പോയിട്ട് കൂട്ടിട്ട് വരും. ഇപ്പൊ ഇത്രയും നേരം എന്നെ വിളിച്ചോണ്ടിക്കായിരുന്നു അങ്ങോട്ട് ചെല്ലോന്ന് ചോയിച്ചിട്ട്.
ആഹ്.
പിന്നെ ഇപ്പ ഇങ്ങനെയാ ഈ നേരത്തെന്നെ അതിനെ ഇനി പോയിക്കോണ്ടിക്കാനുള്ള ഒഴിവൂല്ല. അവർക്ക് പിന്നെ സ്കൂളിട്ട് വന്നാ പിന്നെ വേറെ പണിയൊന്നുല്ലല്ലോ. അങ്ങോട്ട് വിട എന്നിട്ട് ഇപ്പൊക്കെ പോയിട്ട് ഇപ്പോ ശശിയായി കുത്തിരിക്കയാണ് കൊച്ചു ഉറങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാരുന്നു.
ആഹ്.
വെക്കേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ അല്ല വെക്കേഷൻ അല്ലേ വെക്കേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളു അല്ലെ ല്ലേ മഴയൊക്കെ ഉണ്ടോ?
ഇവടേ മഴ ഇപ്പ മഴയില്ല രണ്ടു
രണ്ടൂസ ആയിട്ട് അല്ലേ ഞാനതാ പറഞ്ഞത് ഇപ്പോ ഞാന് എനിക്ക് ആ അ ഇത്രയും ദിവസം നനക്കേണ്ടി വരെ ഇല്ലായിരുന്നു. ഈ ഒരു മാസം. ജൂണല്ല ഒരു മെയ് ലാസ്റ്റ് വീക്ക് അതായത് ആ മഴ തുടങ്ങിയന് ശേഷം. പിന്നെ അങ്ങനെ നനക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു. ഇപ്പോ മഴയില്ലത്തോണ്ട് കേറിയതാ അന്ന് ഞ പ്പോ ഇന്ന് രാവിലെ ജസ് ഏ പച്ചമുളകും തക്കാളിം ഇല്ലാത്തപ്പോ ഞാൻ മക്കക്ക് തോരൻ വെക്കാൻ വേണ്ടിട്ട് അന്നേരം അന്നേരം ഒന്ന് കേ
ആ
അപ്പൊ പിന്നെ ഞാന് ഇന്ന് രാവിലെ ഒന്നും നനച്ചൊട്ത്തീല്ലല്ലോ ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഏ ഏതെങ്കിലും ഒരു നേരം മഴ ഉണ്ടെങ്കില് നമുക്ക് നനക്കേണ്ട ആവശ്യം വരുന്നില്ല. എത്ര നേരം മഴണ്ടായാ മതി, അയിനിപ്പോ മഴ ഉണ്ടല്ലോ.
അതുകൊണ്ട് ഇപ്പൊ നനക്കാൻ കേറിയത്.
ആ പിന്നെ വേണം എന്തൊക്കെണ്ട്
ഉം നല്ല വിശേഷം. പിന്നേ അവിടെയോ? എന്താ ഹോബീസ് ഒക്കെ വരുന്നത്? ഹോബീസ് ഒക്കെ എന്താ വര്ന്നത് ന്ന് എന്നെപ്പോലെ പച്ചക്കറി പ്രാന്തൊക്കെ ഉണ്ടോ?
പച്ചക്കറി പ്രാന്ത് എനിക്ക് അങ്ങനെയൊന്നുല്ല എങ്ങനേലും ജോലി കിട്ടി ഒരു വീട് വെക്കണം അങ്ങനെ ഒരിതാ
ജോലിക്ക് നോക്ക്ണ്ടോ?
ജോലി ഇപ്പം ഇല്ല അതുകൊ ഇപ്പഴത്തേക്ക്‌ സിറ്റുവേഷനില് ഇപ്പം എന്താ? ഇപ്പോഴത്തെ കു എന്തോ കേട്ടില്ല
പി എസ് സി ഒക്കെ എഴുതി നോക്കിയാലേ
ആ ഉണ്ട്.
ഉം ഉം വീടായിട്ടില്ലാ?
ഇല്ല.
അതൊക്കെ പയ്യെ പയ്യെ ആയിക്കോളും. അതൊന്നും ടെൻഷൻ ആയിട്ട് കാര്യല്ല
ആ പിന്നെ ഇപ്പം ആ പിന്നെ ഓൺലൈൻ വഴി ചെറുതായിട്ടൊക്കെ നോക്കി വിളിക്ക
ആആ
ഉം
വേറെ ഏഹ് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവൂല്ലേ
ആഹ് വേറെ ചെറിയ ചെറിയ പരിപാടിയായിട്ട് പോകുന്നു
ഇപ്പം തന്നെ ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റിയ എന്തൊക്കെയോ നമ്മള് ഇപ്പോ എന്താ പറയാ പല ഇതുണ്ടല്ലോ എന്താ ഓരോ ആ ജ്വല്ലറി മേക്കിങ്. ആഹ് പിന്നെ അതുപോലെ സ്റ്റാറ്റസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെ ഒരുപാട് ഇത് കാണും.
ഉം അങ്ങനത്തൊക്കെ ചെയ്താലും കൊറേയൊക്കെ പക്ഷെ അതിനൊക്കേന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതൊന്നും കിട്ടുവൊന്നുല്ലല്ലോ. പിന്നെ തൽക്കാലം നമ്മളെ കാര്യം ഉം കാര്യം അതെ നമ്മുടെ തൽക്കാലിക കാര്യങ്ങളൊക്കെ ചെയ്യാന്നേ ഉള്ളൂ.
ആഹ്
പിള്ളേരൊക്കെ എവിടെ പോയീ?
അതെയോ
കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളോ, കല്യാണം കഴിഞ്ഞതല്ലേ?
കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷായി
ഓക്കെ ഓക്കെ ഓ
ഉം പിന്നെ വീട്ടില് ആളില്ലേ ഹസ്ബൻഡ് ഒന്നും ഇല്ലേ ഇപ്പോ
ആഹ് ഇപ്പോണ്ട് ഇന്ന് ഓഫാണ്
ഉം തിയേറ്ററിലൊക്കെ പോകലോണ്ടോ ഫിലിമൊക്കെ കാണാൻ പോകലോണ്ടോ
വല്ലപ്പോഴേ പോവാറുള്ളൂ എപ്പോഴും ഏപ്പും പോവൂല്ല ഉം
ഇപ്പോ കൊറേ റിലീസ് അടുത്തടുത്ത് വന്നിട്ടുണ്ടല്ലോ
ആഹ് ഇപ്പോഴൊന്നും പോയിട്ടില്ല
ഞാനും പോയിട്ടില്ല ഇപ്പോ കൊറേ ആയി പോയിട്ടൊക്കെ കൊറേ മുമ്പ്ന്ന് വെച്ചാല് കൊറെ ഒരു മൂന്നാല് നാലല്ല എട്ട് വർഷക്കായി ഞാൻ തിയറ്ററിൽ പോയിട്ട് ഇപ്പ വീട്ടിലിരുന്നിട്ട് നമ്മ ക്ക് പിന്നെ ഹോട്ട്സ്റ്റാറിലൊക്കെ കാണാവുന്ന കൊണ്ട് ഒരു വിധം എല്ലാം ഇതിനകത്ത് റിലീസ് ആവുന്നുണ്ടല്ലോ
ആഹ് ഹോട്ട്സ്റ്റാറില് ആഹ് ഹോട്ട്സ്റ്റാറിലൊക്കെ പൈസ കൊടുക്കണ്ടേ?
ഹോട്ട്സ്റ്റാറില് നമുക്ക് വൺ ടൈം ആയിട്ട് മൂന്ന് മാസത്തേക്കൊക്കെ ഏഹ് റീചാർജ് ചെയ്യാൻ പറ്റുലോ
ആഹ്
അത് ചെയ്ത് കഴിഞ്ഞാ പിന്നെ വല്യ പ്രശ്നം ഒന്നുവില്ലല്ലോ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പ റ്റുന്നോണ്ട്
ആഹ്
മൂന്ന് മാസത്തേക്കൊക്കെ പിന്നെ നോക്കണ്ട
ആഹ്
ഞാൻ കൊറേ വർഷങ്ങളായിട്ട് എന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോകും ഓട്ടോ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യ്തിട്ടാതൊ നമ്മള് ഓട്ടോ പേ ആണെന്ന് തോന്നണു എന്റത് എല്ലാ മൂന്ന് മാസം കൂടുമ്പോളും ഒട്ട് ഒരു ഇസം ഞാനത് എങ്ങനെയാ റെ ഇ ഒഴിവാക്കിലേ നോക്കിട്ടു അറിഞ്ഞിട്ടുല്ല മനസ്സിലാവ്ന്നുല്ല ഒരു വാക്കില എങ്ങെനാന്ന്ള്ളത്
പിന്നെ പിന്നെ എന്തൊക്കെണ്ട്. പിന്നെ ജോലി ക്കെ കഴിഞ്ഞ്യ
ജോലി ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം നനച്ചോണ്ടിക്കേനി. അത് കഴിഞ്ഞൂ. എനിപ്പെന്താ പരിപാടിന്ന് പറഞ്ഞാല് തോരം വെക്കാന്ണ്ട് അയ്നി ഞാൻ അയ്ന് ചീര ചേമ്പ്‌ല്ലേ അത് പറച്ച് വെച്ചിട്ട്ണ്ട്. അതെടുത്തിട്ട് തോരം വെക്കണം പിന്നെ വെശ്ക്ക്ന്ന്ണ്ട്. ചുമ്മാ കൊറ്ച്ച് കട്ട ചായ ഇണ്ടാക്കണം നേര്ത്തെ രണ്ട് ചെറ്യേ കഷ്ണം പുട്ട്കഴിച്ചതാണ്. ഞാൻ പുട്ട്ന്ന് പറ്ഞ്ഞാ സാധാ പുട്ടും കുറ്റിയിലല്ല പുട്ട് ഇണ്ടാക്കല് പകരം ഇഡ്ലി ചെമ്പ് ഇല്ലേ
ആഹ്
ത്യം പറ്ന്ന ഇഡലി ഇടുന്നെയ്ന് പകരം
ആഹ്
പുട്ടിന്റെ പൊടി അതിലി ഇടും. അപ്പൊ ഈ ഇഡലിന്റെ ഷേയ്പ്പില് വെരും പുട്ട് അ അതിനകത്ത് അഹ ആഹ് രണ്ട് അങ്ങൻത്തെ രണ്ട്പുട്ട കഴിച്ചത്
ആഹ്
എനിക്ക് അത് മാത്രല്ല എടക്കിടക്ക് എനിക്കിങ്ങനെ കട്ട ചായൊടിക്കണം അപ്പ അയ്നെന്തെങ്കിലും സ്നാക്സൊ ക്കെ വേണം
ആഹ്
വീട്ടില് അമ്മ അച്ഛനൊക്കെ ഇണ്ടോ സുഖാണോ
ആഹ് സുഖാണ്
ട്രാവലിങ്ങൊക്കെ ചെയ്യല് ഇണ്ടോ
ബാ-
എന്താ പറയാ ഇങ്ങനെ യാത്രയൊക്കെ പോവലുണ്ടോ?
ആഹ് വല്ലപ്പോഴ് ക്കെ പോവാറുള്ളൂ എപ്പോഴെപ്പോഴും പോവാറില്ല-
ആഹ്ഹാ അയിനൊന്നും താല്പര്യല്ലാ-
ഇപ്പൊ വല്ലപ്പഴൊക്കെ പോവാറുള്ളു-
പിന്നെ എന്തൊക്കെയുണ്ട്-
പിന്നെന്താ- വിശേഷങ്ങൾന്ന് പറയാൻ വേറെന്നുല്ല ഇതേപോലെക്കെ തന്നെള്ളൂ-
ആഹ് -
ഏഹ് രാവിലെ പിന്നെ വർക്ക് കാര്യങ്ങളൊക്കെ വേറെ നോക്കുന്നുണ്ട്- പിന്നെ ഉം പിന്നെ വേറെ എന്താ പറയാ വെച്ചാല്- മെയിന ആയിട്ട് എനിക്ക് ഫുൾ ടൈം ഈ പ്രതിലിപി നോവല് വായിക്കുന്നൊര്- ഹാബിറ്റ് ഉണ്ട് അപ്പൊ എടക്കെടക്ക് എടക്ക്ന്നല്ല- കൂടുതൽ ടൈമിലും- അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഫ്രീ ആയിട്ട് ന്ന് പറഞ്ഞിട്ട് സമയം ഉണ്ടാവൂലെനിക്ക്- വെറുതെ ഇരിക്കുന്ന സമയമൊന്നുമില്ല അപ്പൊ വേറൊരു പണിയും ഇല്ലെങ്കില്- അത് വായിച്ചോണ്ട് ഇരിക്കും- ഉം ഒരുപാട് - ആഹ് എന്നായിക്കോട്ടെ ശരി-